ഹലോ കേൾക്ക്‌ണ്ടാ കേൾക്ക്‌ ആഹ് ഇവടെ ഭയങ്കര മഴയാണ് ഇപ്പൊ അപ്പോ
മയേന്റ സൗ ഏഹ് എന്താർഞ്ഞ്?
ശബ്ദം കൂടുതല് കേൾക്കാൻണ്ട്
ആഹ് മയാ ഞങ്ങൾടെ അടുക്കളെല് സീറ്റാണേ. അപ്പൊ സീറ്റ്മ്ക്കെ ഇങ്ങനെ മയ പെയ്യ്ണ്ടേ ഒച്ചയണ് കേ
അട്ക്ക
ആഹ്
വീട്ടിലൊക്കെ മയ പെയ്യണ ഒച്ച കേക്ക്ണ്ട് പറയാ മൻസ്സിലായാ?
ശരിയെ എന്തായി ചായ കുടിച്ചോ?
ഉം നിസ്ക്യാരം കഴിഞ്ഞു, ഓത്ത് കഴിഞ്ഞു, ഇനി ചായ കുടിക്കണം. ആഹ് വേറന്തെ നിങ്ങളവിട ചായ കുടിച്ചോ?
അപ്പൊ എന്താ അപ്പൊ ചായ ചൂടാറൂലെ ഇത്ര നേരം ഇണ്ടാക്കിയച്ചാല്?
എന്തെ മൻസിലായില്ല?
ചായ ചൂടാറൂല്ലേ ഇത്ര നേരം ഇണ്ടാക്കി വെച്ചാല്?
അത് ചായെല്ലേ അതൊക്കെ വിറ്റാണ്, അയില് കൊതുക് വീണെ, അപ്പൊ ഒന്നും കൂടി ചായ വേറെ ട്ടോ.
അയ്യോ
ആഹ് ചായെലെന്തോ ക്കറീല്ല അത് വീണു ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പന്താട്ടി ഹസ്ബൻഡ് പർഞ്ഞ് അയില് കൊത് തിക് വീണു അതോണ്ടാ ചായ വാണ്ടാറാണ്ട് രണ്ടാമത് ചായ വെച്ചു ഇപ്പോ ടി കുട്ച്ചാമ്പൊവാണ്
ഉം ഉം ഹസ്ബന്റെങ്ങനെ വീട്ട്ജോലീലോക്കെ സഹായിക്ക്വോ
ഏഹ് ഹസ്ബന്റിനാ കൊയ്പ്പൊന്നൂല ആളിണ്ടാക്കും ഫുഡ്ഡൊക്കെണ്ടാക്കും
ആണോ നന്നായിണ്ടാ
ആഹ് ആഹ് നംക്ക് നിന്നാളാം കൊയ്പ്പൊന്നുല്ല ബിരിയാണിണ്ടാക്കും മന്തിയാക്കും ഫൈഡ്രൈസിണ്ടാക്കും ഞാണ്ടാക്കുമ്പോ അമ്മക്കൊരു ആഹ് ആഹ് നമ്മള്ണ്ടാക്കു മ്പ കൂടെ നിക്കും അപ്പൊ പിന്നെ കൊയ്പ്പല്ല്യല്ലോ എല്ലാ ഭാരം വരൂല ഇങ്ങളിപ്പെന്താ രാത്രിക്ക്‌ രാത്രിലേക്കെന്താ ഫുഡ്ഡ് ഇണ്ടാക്ക്യേ
രാത്രിക്ക് ചോറും ബെഹിബെഞ്ചന്ന് പറെം മലയാളത്തില് പറഞ്ഞാല് ന്നു വെച്ചാല് ബൃഞ്ചാള് ഇല്ലേ ബൃഞ്ചാള് വഴ്തൻങ്ങ
ആഹ്
വഴ്തനങ്ങ തൈരിൽ ഇട്ടിട്ട് ഇണ്ടാക്കിണെ ഒരു കറിയാ വഴ്തനങ്ങ നംളെ തൈരില് ഇട്ടിണ്ടാക്ക്ണെ ഒരു കറിയാണ് അത് വ്ടെ വന്നാളൊട്ട് ഞങ്ങള് കഴിക്ക്ണതാ പഷ് ഞങ്ങൾക്ക് ഭയ്ങ്കര ഇഷ്ടാണ് ആഹ് കറി
ഞമ്മക്ക് കേക്കുന്നെ വെറൈ കഴിക്കണെ ആൾക്കാരാണ് വയ്തളങ്ങ പൊരികൊൾ വയ്തളങ്ങ പൊ പോൾ അല്ലാതാ
ആഹ് ഈ കറിയൊന്ന് ട്രൈ ചെയ്തോക്ക് തൈര് ഇഷ്ട്ടാണോ ഇങ്ങക്ക് തൈരിഷ്ട്ടാണോ
അത് ഇമ്മള് ഇട്ണെ തൈരല്ലേ
ആഹ് തൈര് മീൻസ് തൈര് ഇഷ്ടല്ലേന്ന് മീൻസ് കച്ചമ്പറൊക്കെ ഇണ്ടാക്കുമ്പോ ഇങ്ള് ഉപയ്ക്കല്ലേ തൈര്
ആഹ് അതെന്നെ അമ്മള് സെലാടിക്കിട്
ആഹ് തൈര് ആഹ് അതെന്നെ തൈര് മോര് മോര് ആഹ് മോര് മാറ്റി വെക്ക്യാ ഒന്ന് ഒരു മിക്സി മിക്സീലിട്ടടിച്ചട്ട് മോര് മാറ്റി വെക്ക്യ കാര്ണം നംള് തൈര് ഓൾഡി വാങ്ങ്ക്കാൻ കിട്ടുമ്പോ ഒരു കട്ടീലല്ലേ കിട്ടാ
ആഹ്
ആഹ് അതൊന്ന് സോഫ്റ്റാക്കി മിക് ആഹ് അടിക്കുമ്പൊ ഒന്ന് ലൂസാവും അപ്പൊ കൊർച്ച് സ്മൂത്ത് മാതിരിയാവും അത് മാറ്റ്യെച്ചിട്ട് വഴ്തനങ്ങ നമ്മള് പൊടിക്കില്ല്യേ
ആഹ് കണ്ടക്ക്ണ് ഡിഷൊക്കെ കണ്ട് യൂട്യൂബില്. യൂട്യൂബിലെ അങ്ങനെ ഡിഷ് കണ്ടീണു വയ്തനങ്ങ അയ്ക്കി ല്ലേ അക്ക് ഇടലല്ലേ ന്നിട്ട് ആഹ് തൈരിക്കിടലല്ലേ
ആ ഇട്ടിട്ട് തൂമിക്ക്യ
അത് മാത്രം കൂട്ടി അത് മാത്രം കൂട്ടി ചോറുന്നോ
ടേസ്റ്റ് ആയിര്ക്കും അതും വെല്ലെ എടക്ക് ഞങ്ങള് ചിക്കൻ പൊര്ച്ചത് ഇടും എടയ്ക്ക് ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടും എടക്ക് എന്താ സോയാബീൻ സോയാബീൻ പൊരിക്കും
അഹ് അതൊക്കെ ഓഹ് മോരുകറ്യൊക്കെ അതേപോൽത്തെ ഒരു ഫീലിങ്ങിട്ടും ല്ലേ ഒരു പുളിപ്പും
ആ നല്ലെ സത്യം പറഞ്ഞാല് ആ ഒരു കറിയിണ്ടെങ്കില് വേറൊന്നും വേണെംന്നില്ല ആ കറി തന്നെ ധാരാള അതിന്റെ കൂടെ കഴിക്കാനെ
ഇമ്മാ ടെസ്റ്റ് ചെയ്തോക്കണം ഇൻഷാ അള്ളാ വൈതലങ്ങ കൊ
വഴുതനങ്ങ പൊരിച്ചിട്ടല്ലെ ഇട്ടക്ക്ണത്
പൊരിക്കുമ്പോ ത എന്തെങ്കും ചിക്കൻ മസാല മൊ മൊളകും പൊടിയും മഞ്ഞ
ച അങ്ങൻത്തൊന്നും ഇടില്ല. ഞാൻ അങ്ങൻത്തൊന്നും ഇടില്ലാ മൊളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മാത്ര ഇടൊള്ളൂ.
ചിക്കൻ മസാല കൂടി ഇടുമ്പാ ഒന്നും കൂടി ഫ്ലേവറ് ഞാൻ ഇബെടെ പൊരിക്കല്ണ്ട്. ചിക്കൻ മസാല, മൊളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പ് ഇട്ടാണ്ട്.
ഉം ഞാനു അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാ പൊടി ഇടലില്ല. എനിക്കങ്ങനെ എല്ലാ പൊടിയുടെ ഇഷ്ട്ടല്ല അപ്പ ഒരു ഒരു വേറൊര് ച്ച് മസാലകള്ടെ ടേസ്റ്റ് വരൊല്ലോ.
ആ ഒരുച്ചീ അയ്ക്കി മോര്ക്ക് തുടി കൂട്ടുമ്പോ ചിക്കന്റെ ഒരു ഫ്ലേവറും വെരും മസാല കൂട്ടുമ്പോ
ഓ ഇന്ന ഇങ്ങള് അങ്ങനെ ടെസ്റ്റ് ചെയ്തോക്ക് ചെൽപ്പോ ഒരു എ സായാലോ
ആ ഇൻഷാ അള്ളാ ഒര് ഒരിസ ഇണ്ടാക്ക വൈതലളങ്ങ വാങ്ങാം എങ്ങൻത്തെ വൈത ഏത് വൈതളങ്ങെ ഇങ്ങള്ട് ക്കല് ആഹ് മറ്റെ കാപ്പിക്ക ഒരു ഇതുണ്ടൊല്ലൊ വൈലറ്റ് അതാണോ വൈറ്റ് പാ ചേനൊ
ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങള് ഇവിടെ ഒരു വ്യാഴാഴ് ഒരു ചന്ത ഇണ്ടാവും വ്യാഴാഴ്ച മാത്രം ഇണ്ടാവ്ണ ദിവ സ് അവിടെ ചന്തണ്ടാവൊള്ളു. ആ ചന്തയില് ഏത് വൈതനങ്ങ്യേണോ കിട്ടആ വൈഴുനങ്ങ് എജിന ഇവള് എന്ത് ആക്കും
ഏ ഞമ്മ ഞ ഞാ ഒരിക്കാൻ ഒള്ള ഒക്കെ എല്ലാം ആ വൈലറ്റ് കളറ് ആണ് വാ പച്ചനെ നമക്ക റീല്ല
ആ ആ വയ്ലറ്റ് കളറെന്നേണ് ഉപയോഗിക്ക്യ വയലറ്റ് ആ വഴുതനങ്ങ നൊള്ളു വേറെ ഏത് വഴു ഒറങ്ങേ
ച്ചകളറ് നീലുകാറില്ണ്ട്. അത് ഇങ്ങള് കണ്ടിട്ട് ആവുല.
ആണോ ഇല്യല്ല അതറിയില്ല കെട്ടോ ഞങ്ങൾക്ക് വയ്ലറ്റ് കളർ മാത്രം അറിയൊള്ളോ
ഉം ചെങ്ങേ ടൈപ്പ് ആയിരിക്കും. പക്ഷ് ചെറുതാളക്കും അ ചേന കൊറച്ച് വടല്ലേ ഇതെന്നെ
ആ ചെരങ്ങ എനിക്കറിയാം. അത് വെച്ച് നമ്മള് ഇങ്ങനെയാ കഞ്ഞിവെള്ളം താളിച്ചിട്ട് ഒക്കെ ഇണ്ടാക്കി ല്യെ എന്നാ
അതൊക്കെ തിന്നോ ചോയ്ക്കാ ചേരങ്ങക്കാ
ചെരങ്ങ കഞ്ഞി വെളത്തി താളിക്കാ
അശ് അത് എങ്ങനെ കഴിക്കാൻ കഴിണു ആണ് തിന്നെനല്ലേ
ചെരങ്ങ അത് കഴിക്കാൻ പറ്റുലല്ലോ അത് വേവിച്ചിട്ട്
അമ്മള്ക്ക് അങ്ങനെ തോ ഇൻക്ക് ചെർങ്ങാ അങ്ങനെ ഇഷ്ടല്യ. ഈ വൈുതങ്ങനെ ഇഷ്ട
എനിക്ക് ഒന്നും ഛേ എനിക്ക് ഒന്നും എനിക്കൊന്നും ഇഷ്ട ഇല്ലേര്ന്നു. ഇവടെ വന്നപ്പോ ഒക്കെ എല്ലാ തന്നെ അങ്ങോട്ട് ഇഷ്ടായി.
ഉം അതാണ് അ എന്താ റ്യാെ തിന്നാൻ കിട്ടാതകുമ്പോ ഇഷ്ടപ്പെടന്നെ. അത്ര ഒള്ളൂ
അതന്നെ തീന്ന മറ്റേത് എന്ന് പറയുപ്പോ വീ ഈ നമ്മടെ ഇഷ്ടല്ലേ ഇത് ഇവടെ ഒന്നും തിന്നാൻ കിട്ടാത്ത കൊണ്ട് ഇനിപ്പ ചെരങ്ങെല്ലേ എന്ത് മത്തങ്ങ ഏണേലും തിന്നും
നമ്മളെ എദ്ദേശി ഉം ഇമ്പളെ ഇപ്പ അത് അല്ലേ ഇണ്ടാക്കാനേ അപ്പ അതാണ് മതി
അതെ അത് വേറൊരു സത്യാണ് ട്ടൊ അതൊക്കെ ചിന്തായിട്ട് ഇണ്ടാക്കി കഴിയും മറ്റേ വെല്യ വെല്യതൊക്കെ ഇണ്ടാക്കാണ അത്ര സമയ ഇടുക്കും.
ഉം
അങ്ങനെ ആയിച്ച് മക്കളെന്താ ഈ മക്കളെന്താ കാട്ടണേ
ഓള് ഓള് ഹസ്ബൻഡ് ചായടിച്ചങ് അപ്പ നമ്മള് മ്മെ കുട്ടിക്കാൻ
അപ്പൊ ഇനി നിങ്ങള് എപ്പഴാ കുടിക്ക്യ ഈ ഫോം വെച്ചിട്ടാണോ കുടിക്ക്യാ
ഇൻഷാ അള്ളാ കുടിക്കണം എനിക്ക ഇങ് പണികള് ഒക്കെ എണ്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കീണ് പിന്നെ ഹസ്ബൻഡിന് ഇനി എന്തേ കറി എന്തേ എന്തെങ്കിലും വാങ്ങി ഉണ്ടാക്കി കൊടുക്കണം അത്ര അന്നെ
അത് ശരി എന്താ ഇനി ഇപ്പ രാത്രി കറി ഇണ്ടാക്കുക
ഞാൻ ഇങ്ങളെ പോലത്തെ ഒരു ഉടായിപ്പാണ് ഞാൻ അതു കൊണ്ട് ഞാൻ ഒരു തക്കാളിക്കറി ഉണ്ടാക്കും ഏറ്റവും സിമ്പിൾ ആ
ആഓ അത് ഏറ്റവും സിമ്പിളാ അയിക്ക് ഒരു ചോറിട്ടാ തക്കാളി ചോറായി
ഓഹ് അതൊന്നുല്ല നമ്മൾ ഏറ്റവും ഉഡായിപ്പിന്റെ അങ്ങേയറ്റാണ് ഞാൻ അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം തക്കാളിക്കറി ഇതേപോലെ സോയാബീനും ഉം ഉരുളക്കിഴങ്ങ് ഒക്കെ ഞാൻ പൊരിച്ചാ തിന്നല് പക്ഷേ എൻ്റെ സ്കിന്നില് പിമ്പിൾസ് വന്നതുകൊണ്ട് അത് ഇപ്പോ കുറച്ച് കുറച്ച്
അത്ശെരി ഞാൻ പിന്നെ പിമ്പിൾസ് ഒന്നും നോക്കലില്ല്യ ആഹ് കണ്ട് കഴിച്ച ഒക്കെ മതി പമ്പിൾസ് നോക്കിന്നാ പ
ഞാൻപ്പ ആദ്യക്കുളു പോണ എല്ലാ സാരിയും അതിന്റെ എഫക്റ്റ് നമ്മളെ ഫേസില് കാണണ്ണ്ട് അപ്പ പിന്നെ കുറച്ചക്കണു
ആണോ ഒരു ക്ലിയർ ജെല്ല് ന്ന് പറയണ ഒരു ജെല്ലുണ്ട് അത് വാങ്ങിച്ച് തേച്ചാ കുരു കുറേ പോവും
ഏഹ് എന്ത് എന്ത് തേച്ചാല്
ഒരു ക്ലിയർ ജെല്ല് ന്ന് പറയണ ഒരു ജെല്ലുണ്ട് അത് തേച്ച നന്നായി മുഖത്ത് കുരു കുറയും
മറ്റേ ടേംഡോക്കിന്റെ അതൊന്ന് ട്രൈ ചെയ്തക്കണു പക്ഷെ അതൊക്കെ നമ്മള് കണ്ടിന്യൂ ആയിട്ടാണ് യൂസ് ഞമ്മള്
ആഹ് അതിനെന്ത് വെലയാണ് അതൊക്കെ കണ്ടിന്യൂ നമ്മള് ചൊയ്യണം എന്നാലാണ് അതിന്റെ ഒക്കെ റിസൾട്ട് വരണ നമ്മള് ഒരു ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല
കപ്പിളിൻ്റെ അത് പിന്നെ ടേം ഡോക്കിന്റെ സിറം അതൊക്കെ പറഞ്ഞാല് എന്ന് നമ്മൾ ചെയ്യണം
ആണോ
ഇല്ല അന്നല്ല ഇന്ന ഇനിക്കു പറഞ്ഞാ എങ്ങനാ അറിയോ കുരു ഉണ്ടായാൽ അത് പൊട്ടിക്കണം അങ്ങനത്തെ ഒരാളാണ് അപ്പം അ അ കുരു അല്ല അതിൻ്റെ ഒരു അടയാളം അത്രേ ഉള്ളൂ അ കുറേ പൊയ്ക്കണ് ഇപ്പോൾ ഒരു കുറച്ച് ബ്ലഷ് ഇട്ട മാതിരി അവിടെയും ഇവിടേം ഒക്കള്ളൂ
ആഹ് അപ്പോ പിന്നെ കുഴപ്പില്ല ബ്ലഷ് ഇനിപ്പോ എക്സ്ട്രാ വാങ്ങിക്കണ്ടല്ലോ അത്
അതേപോലെ ആഹ് ഈ ബ്ലഷ് ഇടുന്ന ഏരിയയുടെ രണ്ട് കവിളും മൂക്ക പിന്നെ അവിടെ പിന്നെ ഇവിടെ അങ്ങനല്ലേ താടൻ്റെ അവിടെ അവിടെ മാത്രം രണ്ടു മൂന്നാല് പാടുകൾ അത്രേ ഒള്ളു
ഓഹ് അപ്പൊ അത് കുഴപ്പില്ല അത് നമ്മക്ക് ബ്ലഷ് ആയിട്ട് കണക്ക് കൂട്ടാം
എത്ര ബ്ലഷ് ഇടണം
ആഹ് ശരിയാ ബ്ലഷിന് ഒക്കെ ഇപ്പൊ എന്തൊരു വിലയാണ് ലാഭായി പക്ഷെ ചെലവരിക്ക് ബ്ലഷ് ഒരു ഭംഗിയാണ് ആ കളറ്
ഞാൻ അതൊന്നും ഇടല്ല്യ ഞാൻ അതൊന്നും ഇടല്ല്യ
എന്തിന് നാച്ചുറലി ബൂട്ടിഫുൾ ആണല്ലി ഇനിപ്പോ എക്സ്ട്രാ വേണ്ട
ഹും ഞാന് ഇടും പക്ഷെ ഇപ്പം അങ്ങനൊന്നും ഇടലില്ല
അത് ശെരി എന്നാ പോയിച്ച ചായ കുടിക്കു കേട്ടോ
ആഹ് എന്നായിക്കോട്ടെ ശരി എന്റെ ഫോണേ തുള്ളി ചാർജ്